ഹെലോ
ഹലോ എന്താ വർത്താനം
നല്ല വർത്താനം സുഖെല്ലേ
ഓഹ് ഓഹ് സുഖാണ് ഓ ഫുഡൊക്കെ കഴിച്ചു. ഞാ ഇപ്പോ ഒരു മാര്യേജ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കേര്ന്നു
ഏഹ് എവിടേയിരുന്നു കല്യാണം
കല്യാണം എന്റെ അയൽവാസി തൊട്ടടുത്ത് ടുത്തുള്ള വീട്ടിലെ അയൽവാസിടെ കല്യാണേന്നു. അടുത്തേ മകളെ മകളെ തിച്ച് കെട്ടിക്കേന്നു.
ആഹ് കല്യാണൊക്കെ അടിപൊളിയായി കഴിഞ്ഞിലേ.
ഓ അടിപൊളി ഇപ്പോഴത്തെ കല്യാണോ ഇപ്പൊ അങ്ങനെല്ലേ ഓഡിറ്റോറിയത്തോരായിട്ട് പിന്നെ മഉം ഓഡിറ്റോറിയത്തും. ഉം ഉം വി വീട്ട്ലാവുല്ലല്ലോ
ആഹ് പണ്ടത്തെ പോലെ ഇപ്പൊ വീട്ട വീട്ടില് ഒതുക്ക്ണ കല്യാണം അല്ല ഇപ്പത്തെ കല്യാണം ഇപ്പം ഫുള്ള് ഓ രോ മോഡല് മോഡൽ അറങ്ങ ഡ്രസ്സ് ആണ്വാലും ഏഹ്
എല്ലു ഇപ്പം അറബിക്
ലൈറ്റും ഇപ്പൊ ഫുള്ള് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം
ആഹ് അതെ അതെ ഇപ്പൊ എല്ലാതും അങ്ങൻതന്നെ. വീട്ടില് ന്നാവച്ചിപ്പെ ഇല്ലന്നെ പണ്ടത്തെ പോലെ ഇപ്പോ അങ്ങനെ ഇല്ലല്ലോ ഇപ്പം ഫുഡ് ആയ
പണ്ടത്തെ പോലെ ഇപ്പോ വീട്ടില് ഒതുക്കൂല അക്ച്വലി കല്യാണം പണ്ടത്തെ പോലെ ഇപ്പോ വീട്ടില് ഒതുക്ക്ണില്ല.
ആഹ് ഇല്ല പിന്നെ ഫുഡയാലും എന്തായാലും എന്താ പ്പ രണ്ട് ഐറ്റങ്ങളല്ലേ ഉം ഉം എന്താണ് ആ ഹ് രണ്ട് ഐറ്റം എന്താ ബിരിയാണി ആയാലും എന്തായാലും രണ്ട് ഐറ്റമൊക്കെ പഴഞ്ചോറായിട്ടും സദ്യയായിട്ടൊക്കെ ഉണ്ടാവുല്ലോ
ആ നമുക്ക് വേണ്ടത് ഓലണ്ണം എടുത്ത് തരും അതേപോലെയാണ് ഇപ്പത്തെ കല്യാണം
ആ അതാണ്
ത്തിന് പോകാൻ ചെറിയോൽക്കായാലും വലിയവൽക്കായാലും ഭയങ്കര ഇഷ്
ഓ നല്ല പിന്നെ ഇപ്പൊ എന്താ പാട്ടായിട്ടും ഡാൻസായിട്ടും എല്ലാം ഉണ്ടാവല്ലോ ഇപ്പോ
ഇപ്പൊ ഓഡിറ്റോറിയത്തി തന്നെ പാട്ടായിട്ടും ഡാൻസായിട്ടും ഇണ്ടാകും
ആഹ് അതന്നെ
ആഹ് ഇപ്പൊ ഓഡിറ്റോറിയത്തില് കുട്ടികൾക്ക്‌ എൻജോയ് ചെയ്യാ വലിയോർക്ക് എൻജോയ് ചെയ്യാ അയിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പൊ കല്യാണത്തിള്ളവരെന്നെ ചെയ്യണ്ട്
ചെയ്യണ്ട് മം മം പിന്നെ എന്താ നിനക്ക് എന്താ മാര്യേജ് ഉണ്ടായിരുന്നോ
എനിക്ക് ചെക്കൻ്റെ വീട്ടിലായിരുന്നു ക മാര്യേജ്
എന്നായിരുന്നു
ഇപ്പൊ കൊറേ ദിവസം കൊറച്ചു ദിവസം മുന്നേ
ഓ അയ്ശെരി അവിടെ ഓ ഇപ്പം ഫുള് സ്ഥ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഓഡിറ്റോറിയാ മം
ചെക്കൻ്റെ വീട്ടിലായാലും ഫുള് ഓഡിറ്റോറിയത്തിലും പിന്നെ രണ്ടു തരം ഫുഡും അയ്ന്റെ ഡാൻസും പാട്ടും കാര്യങ്ങൾ ഫുള് ഉണ്ടാവും കുട്ടികള് ഫുള്ള് സ്റ്റേജമ്മേ
ആഹ് വന്നും കേറ്മ്പ് തന്നെ വൽക്കും ഡ്രിങ്ക് ഒക്കെ ഉണ്ടാവല്ലോ രണ്ട് അത് തന്നെ മൂ മൂന്നയിറ്റങ്ങളൊക്കൊരോ ബത്തക്ക എന്താ മുന്തിരി ഒക്കെ ഉണ്ടാവും
നമുക്ക് ഇഷ്ടമല്ല കഴിക്ക ഫു ഡ്രി കുടിക്കയും ചെയ്യാ നമുക്ക് വേണ്ടത് അവരുരുടെടുത്ത് തരും അങ്ങനെ സൗകര്യങ്ങളാണ് ഇപ്പോ കല്യാണ ത്തിനുള്ളത് പണ്ടത്തെ പോലെ വീട്ടിലൊതുക്കി നമുക്ക് ഒരയിറ്റം ഫുഡും അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ
ഓ അതന്നെ ഇപ്പൊ ഈ സ്നാ സ്നക്കും ഒക്കെ ഉണ്ടാവുമല്ലോ നല്ല മധുര മധുരല്ല പലഹാരങ്ങളോക്കെ ഉണ്ടാവല്ലോ ഉം ഉം ഉം
കല്യാണത്തിന് മാരേജ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റ റ്റണ അതേപോലെയാണ് ഓടി റ്റോറിയം അങ്ങനെയാണ് ഇപ്പോ ഏഹ് നി നിർമ്മിച്ചിട്ടുള്ളത്
ആഹ്
നല്ല അ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളും ക്കെ ഓഡിറ്റോറിയത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ട്
ആഹ് അതാണ് അതാണ് ആഹ് ആഹ്
ഡിന്നർ എന്ന് പറയാാന് അടിപൊളി ഡിന്നറാണ് ഏ ഡിന്നർ നല്ല മൂന്നൈറ്റ ആണ് ഡിന്നർ നമുക്ക് വയസായവൽക്ക് വേറെ കഴിക്കാൻ വെറുംചോറും അവിടെ അവൈലബിൾ ആക്കിണ്ട്
ഓ അതന്നെ അതന്നെ കൈക്കല എല്ലാം സദ്യയാ കൗത ഉണ്ടാവും എല്ലാം ഉണ്ടാവും
ആഹ് അടിപൊളിയായിട്ടുള്ള ഫുഡ് ആണ്
ഉം ഉം
പിന്നെ ലച്വറി ലൈറ്റ്സ് ഒക്കെ ഒക്കെയാണ് എന്താ ഓഡിറ്റോറിയത്തിലുള്ളത് നല്ല എന്താ ഏഹ് കത്തി കാണാന് നല്ല രസേകരം
ഒ ഒ പിന്നെ അൻക്ക് ചെക്കന്റെ വീട്ടില് എന്നെ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടന്നെ അങ്ങനെൊക്കാറല്ലേ എന്നെ ആ ആ
ചെക്കന്റെ വീട്ടിൽ അടിപൊളിയെനു. ഇപ്പൊ ചെക്കന്റെ വീട്ടിലും പെണ്ണിന്റെ വീട്ടിലും ഒക്കെ ഒരേ പോലെ തന്നെ അല്ലേ.
ആഹ്
പിന്നെ ഫുഡ്. ഫുഡള്ളു അവിടെ ഇട്ത്ത് പറയാന്. കല്യാണം എന്ന് പറയുമ്പോ പിന്നെ ഫുഡ് അല്ലേ ഹൈലൈറ്റ്.
ആ ആ
പിന്നെ
പിന്നെ അവിടുത്തെ ഉം അവിടെ എന്തായാലും ഫുഡയാലും എന്തായാലും അവരെ കൊണ്ട് കൊണ്ടന്നു തരില്ലിയ നമ്മള് വാണ്ടിത് അങ്ങനെ. ചോയിച്ച് വാങ്ങലല്ലേ ഇപ്പത്തെ കല്യാണൊക്കെ മം.
പിന്നെന്താ പിന്നെ എന്താ നിനക്ക് എന്ന് കല്യാണം ഉണ്ടായിനീ
ഇച്ച് കോർച്ചിസം മുന്നെ.
ഓ
വെൽക്കം ഡ്രിങ്ക് ആയാലും ഒക്കെ അവിടെ നമുക്ക് ഇഷ്ടള്ളെ കയി കുടിക്കാൻ പറ്റും. നാല് തരൊക്കെല്ലപ്പോ വെൽക്കൻ ഡ്രിങ്ക് ഒക്കെ.
ഓ പല തരത്തിലുണ്ട് ബത്തക്കെ ആയൊണ്ട് മുന്തി എല്ലാംണ്ടാവലുണ്ട് പൈനാപ്പിള് എല്ല് ഇണ്ടല്ലോ. അനല്ല തണുപ്പും ഇപ്പത്തെ ഭയങ്കര കാലാവസ്ഥ ചൂടല്ലേ
ചൂടല്ല ഇപ്പൊ എസിം കാര്യങ്ങളൊക്കെ ഒക്കെ ഓഡിറ്റോറിയത്തിൽ തന്നെ അവൈലബിൾ ആക്കി തരുന്നുണ്ട്.
ആ ആ
പിന്നെ കല്യാണത്തിന് കൊറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചെക്കനും പെണ്ണും ആ അടിപൊളിയായിട്ട് അവർക്കുള്ള ലൈറ്റും. ആ ഫോട്ടോ എടുക്കലും ഡാൻസും പണ്ടത്തെ പോലും ഫോണിലൊന്നുംല്ല ഇപ്പൊ ഫോട്ടോ എടുക്ക ഇപ്പൊ ഫുള്ള് ആ ഇപ്പൊ ഫുള്ള് ക്യാമറ അങ്ങനത്തൊക്കെ ഒരു മോഡലാ.
മം
ക്യാമറെലാണ് ഇപ്പോ ഫുള്ള് ഏത് കല്യാണ ആയാലും ഇപ്പൊ ക്യാമാറെലാണ്.
ആ എ ഇപ്പൊ ഫുള്ള് വീഡിയോ ഒക്കെ ആക്കൽലില്ലേ ഫുൾ ഫോട്ടോസന്നെല്ലോ ഇപ്പോ വീഡിയോ ഒക്കെല്ലേ.
ഇപ്പൊ ഏത് കല്യാണം ഇണ്ടായാലും എല്ലാരും ഓഡിറ്റോറിയത്തി അത് തന്നെയാണ് കല്ല്യാണോ അ ക്കെ ഉണ്ടാക്കാറ്
മം മം ഇപ്പൊ വീട്ടന്നും ആരും കഴിക്കില്ല. നിക്കാഹായാലും ഇപ്പ അങ്ങനെ തന്നെല്ലേ കാവ്ന് വന്നെ ഓഡിറ്റോറിയത്തിന് എല്ലാരും വയ്ക്കലെ
ഉം പണ്ടൊക്കെനിക്കഹോക്കെ വീട്ട് തന്നെങ്ങിട്ടോതു ക്കലാണ് എങ്ങനെയൊന്നുമില്ല ഇല്ലാണ്ടോതുക്കും.
ആ
പിന്നെ
പിന്നെ ഇപ്പത്തെ കല്യാണല്ലാം നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ
ആ ഇപ്പത്തെ കല്യാണം വലിയോർക്കും ചെറിയോൽക്കും ഓക്കെ ആയാല്
അയിം കണ്ട ഉം
നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റണ ഒരു കല്യാണണ് ഇപ്പത്തെ കല്യാണം.
ഉം
ആര്ക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റും.
ആഹ് ആഹ്
ഇപ്പത്തെ കല്യാണത്തില് പിന്നെ ഏഹ് ഓഡിറ്റോറിയത്തിൽ തന്നെ നമുക്ക് ഇരിക്കാള്ള സീറ്റും അതും പല രീതിയിലുള്ള ലക്സ്വറി സീറ്റ് റ്റാണ് ഇപ്പൊ നമ്മക്ക് അവൈലബിളാവുന്നേ
ആഹ് അതന്നെ
നമക്ക് ഇഷ്ടള്ള ഇഷ് ട്ടല്ല സ്ഥലത്ത് പോയി ഇരിക്ക. പണ്ടൊക്കെ വീട്ടിൽ തന്നെ ആകെ
ആഹ് പണ്ടത്തെ പണ്ടൊക്കെ തിക്കിതിരക്കി ഹ് അകത്തും പൊറത്തകഴുകണാൾക്കാര് ഇപ്പോ നല്ലെ തായ് ട്ടല്ലേ ഫുഡിന് വേറെ സ്ഥലം ഇരിക്കാൻ വേറെ സ്ഥലം വെയിലത്ത്‌ നിന്നിട്ടാല്ലേ
ആ ഇരിക്കാം. ഫുഡിന് പിന്നെ നമ്മള് ഓരോ നമ്മള് പണ്ടൊക്കെ എടു ത്ത് എടുക്കലായിരുന്നു. നമ്മള് സ്വന്തം കയിയൊണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് വേണ്ടത് പറഞ്ഞാ അത് അവര് എത്തിച്ചു തരും. അങ്ങനെയാണ് ഇപ്പത്തെ ഓഡിറ്റോറിയത്തിലൊക്കെ
ഉം പിന്നെ സ്റ്റേജ ആണെങ്കിൽ അലങ്കരിച്ചിട്ട് ഇങ്ങട്ട് ഫ്ലവർ കൊണ്ടും നല്ല രസ ല്ലേ ലേയ്റ്റക്കെ വെച്ച് ഉം
ആഹ് ഫ്ലവേഴ്സ് കൊണ്ട് ഇങ്ങ അലങ്കരിച്ച് നല്ല ഭംഗിയാണ്. നമ്മളെ കാണും ഏഹ് ഏഹ് സദസ്സിലിരിക്കണവക്ക് കാണാനും നല്ല ഭംഗിയാണ്
ആഹ് അതന്നെ പിന്നെ വേറെ
പിന്നെ അലങ്കരിച്ച കുട്യാള് അവിടുന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കേരിക്കാ പിന്നെ ഡാൻസ് പറയുന്ന പൊറത്തന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ഡാൻസും പാട്ടൊക്കെ അങ്ങനെയാണ്. പാട്ടൊക്കെയാണ് സ്പീ ക്കർലും ഉണ്ട് ആ വ വേറെ ആൾക്കാരെ വിളിക്കണണ്ട്. പണ്ടൊക്കെ പിന്നെ പ പാട്ട് ഒക്കെ വേറെ ആൾക്കൊന്നും
ആഹ് പണ്ടത്തെ പണ്ടൊന്നും പാട്ടും ഡാൻസും ഒന്നും ഉണ്ടാവൂല്ലല്ലോ? ആഹ് വെറുതെ ഒരു ആ ഇപ്പൊ പണ്ടത്തെ ഇപ്പൊ പണ്ട തന്നെ ഒപ്പനൊക്കെ ഉണ്ടല്ലോ പ ഡാൻസോ ഒപ്പന എല്ലും ണ്ടല്ലോ
ഇപ്പൊ ഡാൻസ് അടിപൊളിയായിട്ടാ നമ്മള് കാണുന്നോൽക്കന്നെ അഹ് അട്രാക്റ്റീവ് വരുന്ന പോലെയാണ് ഇ പൊത്തേ ഡാൻസ് ഡാൻസ് കാണാനും അവര്
ആഹ് പിന്നെ അതല്ല പിന്നെ ഇപ്പത്തെ കല്യാണത്തിന് എല്ലാം ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അ ഒക്കെ ഉണ്ടാവലുണ്ടല്ലോ പിന്നെ ഐസ്
ആഹ് ഉപ്പില് ട്ടുള്ളത് ഐസ്ക്രീം ആൻഡ് ഏ
ഒക്കെ ണ്ടാവലുണ്ട്
നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ ഒരു മധുരം കഴിക്കാന് എല്ലാ സാധനങ്ങളും അങ്ങനെ പലത രത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോ ഓഡിറ്റോറിയത്തില കണക്കുന്നത് പണ്ടൊക്കെ പിന്നെ ഒപ്പിച്ച് പോകുകയല്ലോയിരുന്നോ കല്യാണങ്ങളൊക്കെ ഒരു ഫുഡ് അന്റെ അതിനനുസരിച്ചിട്ടുള്ള
ആഹ് അങ്ങനെ ഉണ്ടാവുള്ളൂ. പ്പൊ ന്നെ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി പിന്നയ്ക്ക് എന്താ അച്ചാർ തൈര് അങ്ങനെയൊക്കെല്ലേ പിന്നയ്ക്ക് എന്തെങ്കിലുമൊക്കെ വള്ളങ്ങൾ അങ്ങനെല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പ അങ്ങൻത്തെല്ലല്ലോ ഉം ഇപ്പൊക്കെ മാറില്ലേ ജനറേഷനൊക്കെ ഫുള്ള് മാറില്ലേ
ഉം അടിപൊളിയാണ് ഇപ്പൊ ബിരിയാണിം പലതരത്തിലുള്ള മൂന്ന് ഐറ്റംസ് ണ്ടാവും ഫുഡ് ഫുഡ് നല്ല ഏഹ് നല്ല ഭംഗി ഏഹ് നല്ല ടേസ്റ്റ് ആണ്.
ആഹ് ആഹ് എന്നാ ശരി ന്നാ ഓക്കെ ട്ടോ
ഉം